എടി അയിന്റെ കഥയൊന്നും പറയണ്ട ഒരു ടൂറി പിന്നെ എന്താ പിന്നെ അവിടെങ്ങനെ നിന്നാ ചോറും കൂട്ടാനുക്കെവെച്ചിങ്ങനെ ഇരുന്നാ മതിയാ പേരയില്
എവിടക്ക് പോയേ
അത് ഞാന് ഞങ്ങളെ ഉപ്പന്റെ കുടുംബത്തേക്ക് പോയതെന്നെ ഞങ്ങള് എന്താ മൂത്താപ്പാരി മ മക്കളെ ഇവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോ ഹേ കുടുംബസംഗമയിരുന്നു അപ്പൊ ഞാന് എന്താ ഈ എന്റെ ഈ അടു നൊക്കെ കാണുനുണ്ടടി എന്നോട് പറഞ്ഞു നേ വർത്താനം പറയാനൊന്നും വെയ് ഇനി ഫോൺ എടുക്കാൻ പറ്റിയ സാഹചര്യല്ല
ഉ ആ ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ കഴിച്ചു ഇപ്പഴാ വന്നേ
അടി പൊളിയി ഒക്കെ കഴിച്ച് ദ വന്നപ്പോ എന്താ ഉപ എന്താ നാളക്ക് സ്കൂളില്ലല്ലേ അപ്പൊ സ്കൂൾക്ക് ഇല്ല വേണ്ടതൊക്കെ ശെരിയാക്കി ഒക്കെ ലെവലാക്കി ഇപ്പൊ ഞാൻ അനക്ക് വേഗം വിളിക്കട്ടെ വേണ്ടിട്ട് വിളിച്ചതണേ എന്താണ്ട സുഖം തന്നെയല്ലേ
സുഖണ് അങ്ങനെ പോണ് ഞാൻ എന്നിട്ട് പറഞ്ഞത്തരുന്ന് വേണ്ട അപ്പൊ പിന്നെ ഏട്ടത്തി പറഞ്ഞു ഇങ്ങനെ പരിപാടിക്ക് പോണം പറഞ്ഞിനു അതെയകാരം വിവര ഇല്ലാത്ത
ആ അയന്നെണേ ഞാന് അതെ ഞാന് പിന്നെ പോറത്തെക്കു ഇറങ്ങിയാല് ഈ വൈഫൈയി കാരണം എന്താ പിന്നെ ഫോണില് നമ്മുക്ക് റീചാർജ് ചെയ്യണ്ടേ ഒരു ദിസനായിട്ട് ആ നെറ്റ് ഉണ്ടാവൂലേ അപ്പൊ അത് അത് വിചാരിച്ച ചിട്ടെ അപ്പ അത് കാരണേ എല്ലാരും വന്നേക്കു ഒരുപാട് വെ അപ്പോഴാണ് ഞാൻ ഒരു ദിവസ
അപ്പൊ അതല്ലാ പൊറത്ത് പോയാലൊക്കെ ഫോൺ വിളിച്ചണെങ്കി എന്താ ചെയ്യാപ്പോ
ഞാൻ എന്താ ചെയ്യാന്നോ ഞാന് എന്താ എന്റെ കാക്കൂവിനോടൊക്കെ പോകുമ്പോ അമ്മായി ഈ എളാപ്പാന്റെ മക്കളും ആ ആ ആ അതൊക്കെ കയറ്റാ അതൊക്കെ ഒരു ദിവസത്തിനുള്ളിൽ കയറ്റാ ഞാന് എങ്ങനെയന്ന് പറഞ്ഞാല് എന്താ ഇന്ന് പോയത് അമ്മായി എന്താ പിന്നെ എളാപ്പാന്റെ മാളും ഞങ്ങളൊക്കെ പാടെ പോയത് അപ്പൊ എന്തേലും ആവശ്യ ഉണ്ടെങ്കി എന്ത് ചെയ്യും ഒരിന്നു എടുത്തിട്ട് ആ ഫോണ് പിന്നെ ഇ ഞമ്മുക്ക് നമ്മളെ കുടുംബങ്ങളൊക്കെ അറിയല്ലോ ഓല പോണത് പറഞ്ഞിട്ടല്ലേ പോവുവാ ഏ അപ്പൊ പോകുമ്പോ ഓലോട് ഓ എന്താ ഇന്നെ കിട്ടണെങ്കിൽ ഓരോ ഫോണിക്ക് അടിക്കും ഏ അങ്ങനെ പിന്നെ ഞാന് ഇനി അ അത്ര അർജന്റ് ഇതുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസത്തിനു നെറ്റ് കേറ്റിയിട്ട പോവുട്ടോ ഇന്ന് ഒരു പെട്ടെന്ന് സാഹചര്യത്തിൽ ഒരു പോക്കുണ്ടായതാണ്. അങ്ങനെ ആ
എ ഒരു വിവരം പറഞ്ഞോന്നില്ല ഞാനപ്പൊ എന്താവ ഇത്.
ആഹാ ങ്ങട്ട് എന്തൊക്കെ അന്റെ പനി മാറിയോ.
കൊറവുണ്ട് ഇപ്പൊ ഇ എന്താ പറയാ തലക്കുരുമന്തപ്പുണ്ട് ഇപ്പൊ.
അല്ലെ എടിപൊഅങ്ങനെ തന്നെയ എല്ലർക്കും തലക്കൊ ഒരു കനാണ്.
ഐ തലയും ചെവിയും മൂക്കൊക്കെ ആകെ പാടെ കുണു.
ആഹ അതന്നെയ പറഞ്ഞതേ അത് ശരിയായി കിട്ടണം ഇനി കള്ള്ട്ച്ചോ ലെ പോലെയ്കാരം മാറിയാല..
ഉ നമുക്ക് എന്താ പറയാ പാണി എടുക്കാൻ ന്നും ഒര..
ഒരു ഇത് കിട്ടൂലല്ലോ ആ പിന്നെ കുറച്ച നേരം ഒന്ന് പണിയെടുക്കുമ്പോ തിനെ കോയങ്ങും ചെയ്യും അപ്പൊ.
കൊഴങ്ങിയിട്ട് ഇന്ന് ഞാന് മൂന്നിസം ഞാൻ മെഷീനിക്ക് ഇടലായിരുന്നു ഇന്ന് ഞാന് കല്ലുമ്മേ ഇച്ച് ഇഷ്ടല്ല.. ഷീൻ ക് ഇടുന്നത് അതൊരു പണിയാ.
ആഹ അത് പിന്നെ പിന്നെ എന്താണോ കുട്ടിയതൊന്നും മളെ യൂണിഫോമെ ഒക്കെ.. ചളീ..
ആതന്നെയാണ് കജ്ജുല പിന്നെ എന്താ നോ നീച്ചാ വയ്ക്കാത്തപ്പോ പിന്നെ അങ്ങട്ട് ഉറുട്ടി മറച്ച്. ചൊയ്ല
പിന്നെന്താ എങ്ങനെയെങ്കിലും ഇനിഇപ്പൊ ഞമ്മള്ഒരു ഭാഗത്ത് കടന്നാ. ലാ കാ രം നമ്മളെ പെരിക്ക്.
പിന്നെ അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അന്ന് ആരെങ്കിലും കൊത്തി.. കേറിവരും.
ങ്ങട്ട് ബല്‌ ആൾക്കാരും പറിയും ഉം നല്ലൊരു പെര കണ്ടോ എങ്ങനെ ഉണ്ടായിരുന്ന പെരാണ് അത് കേട് രുതി. ണ് ഒരു ശ്രദ്ധയില്ല ഒരു നോട്ടം ഇല്ല ഒരു വൃത്തിയില്ലറി.
കറക്റ്റ് ആകാരംനിച്ചാൻ വച്ചാതെ ആകുമ്പോൾ ആരെങ്കിലും കുത്തി കയറി വരുയുള്ളൂ.
ആ അത് വരും ചെയ്യും അങ്ങനെതാവും ഞാ. അപ്പൊ ഉച്ചവരെന്ന ഒരു കൊറച്ച് കയ്യോളംന്നും ഞങ്ങൾ എന്താത് ഉണ്ടായിരുന്നില്ല തീരുമാനം ഉണ്ടായിരുന്നില്ല. പോക്കിന്റെ തീരുമാനം. അപ്പൊ ഉം അപ്പൊ അതില് പിന്നെ എല്ലാരും പറ ഇപ്പടു. ഞാൻ കണ്ടിട്ടേ ഇല്ല ഞങ്ങളെപ്പാന്റെതറവാടാനേ.. ഏ അതെങ്ങനെയ ആ ഇന്റെ ശരിക്കില്ലപ്പാന്റെ എന്താ അങ്ങനല്ല അ മോസാക്കാന്റെ അല്ല. ന്റെപ്പാന്റെ ആ അയി ന്റെആ അ.. തറവാടാണ് അപ്പൊ ഇപ്പ ഇപ്പന്റെ. എന്താ ഇമ്മ ഇപ്പ മരിച്ചപ്പോ ഉപ്പാന്റെഇമ്മൊക്കെ ചെറുപ്പത്തിൽ തൂതൊക്കെ.. എന്താ അവിടെ ഞങ്ങള് തറവാട് അവിടെണ്. ഉമ്മാന്റെ വീട് ഇമ്മമ്മ ന്റെവീട് ഏ അപാ അങ്ങട്ട് ക്. അങ്ങോട്ട് വന്ന് പെര കയറ്റിയതാണ്. അപ്പൊ ഞങ്ങള് ഈ മമ്മാന്റെ വീട്ടിൽ അങ്ങനെ നിന്നിട്ട് ഇമ്മാന്റെ കു ടിക്കാരാണ് ഞങ്ങളെപ്പോ.. കുടിക്കാർആയിട്ട്കണ്ട് ക്ണ് ഹ് ഹ് എ അപാഇപ്പാ.. ന്റെ കുടിക്കാര് വേറെ മേലാ ആ ഭാത്ത് എവിടൊക്കെ മേലാറ്റൂറ്ആ ഭാഗത്തൊക്കെ.. ഏറ്റാണ് ഉപ്പാന്റെ കുടിക്കാറില്ലത് അ അപ്പൊ ഉ ഉ. അപ്പൊ ഇവരാണെങ്കില് ഈ എന്താ ഞങ്ങളൊന്നും ചെല്ലൂല ഓ ല് എന്തേങ്കലും കല്യാണം പരിപടടിൊക്കെ പറയ.. ഞങ്ങ ചെല്ലൂല ആ ആ കൂടലോ. ആ കൂടലല്ലോ അത്. പിന്നൊരു കഥയാണ് മകളെ അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ.. ഏർ ഇനി ഞങ്ങ ൾഅങ്ങട്ട് ചെന്നു ചെന്നിട്ട് നോക്കുമ്പോ ഞങ്ങള ഇപ്പ എന്റ എന്താപ്പ ഒക്കെ പറഞ്ഞിട്ട് കാര്യം തറവാടും കാര്യങ്ങളുക്കെയാ അപ്പൊ ഏ ഒക്ക.. പിന്നെ അവിടുന്ന് ഒരു അങ്ങനെൊന്നും കിട്ടൂലല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടൂലല്ലോ.. അങ്ങനത്തൊക്കെ ഇതായിന്ന്റ മുടങ്ങി അറിയ മറ്റേ ഇവര് ചെല്ലാൻ പറുമ്പ.. ചെല്ലൂല്ല പിന്നെ അന്നത്തെ കാലത്ത് പിന്നെ അത് എന്താ വാ ആധാരം അതു ഇതൊന്നു തുല്ലല്ലോ ഉപ്പൊ കോപ്പോ അങ്ങനെ എന്തേലും
ന്ത ആ ആ അവു അതു കിട്ടൂല എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ?
പൊന്നാര മകളെ അത് ഇപ്പോ ഞങ്ങൾ ചെന്നപ്പോ ഏ എന്താ അപ്പൊ അന്നോട് പറയാ എന്താ രണ്ടര കോടിക്കാ തറവാട് വിറ്റിക്കുണു. അത് മൂത്താപ്പ ഇപ്പാന്റെ മു ഈ ഇപ്പ ഇന്റെ ഇ ഇപ്പ ഇപ്പപ്പ മൂന്നാമത്തെ നാലാമത്തെ ആളാണ് ചെറുതാണ്. ഇത്രേ ഏ ഇപ്പാപ്പാക്ക് മൂന്ന് ഏട്ടന്മാര്ണ്ട്. മൂന്ന് ഏട്ടന്മാരെ മക്കളെ. മക്കളെ മക്കളൊക്കെ മ ഏട്ടന്മാര് മരിച്ചേക്കണും ഇപ്പപ്പി മരിച്ച് പൊയ്ക്ക് ണു. പിന്നെ ഞങ്ങള് ഞങ്ങളെപ്പാരന്നെ പ്രായയ്ക്ക് ഇപ്പ ഇബല്ക്ക് അപ്പൊ ഓലെ ഓലെ മക്കളൊക്കെയാണ്പ്പൊ അനുഭവിച്ച് കൊണ്ട്ണ ഇപ്പൊ അതൊക്കെ സാധനങ്ങങ്ങള് ഏ അത് പെണ്ണെ അത് അതൊക്കെ ഒരു കഥേണ് അതൊന്നും പൊരുത്തപ്പെടൂല ഒരിക്കലും. ആഹ് സത്യം പറഞ്ഞാതൊക്കെ കണ്ടിട്ട് എന്റെ അമ്മായി ഇപ്പടെ പങ്ങളും പിന്നൊള്ളൂട്ടോ ഇനി അതില് ഒരു ഭാഗത്തി ഇല്ലത് സെരിക്കും പറയാണെങ്കില് അതിൽ അതും പിന്നെ ഞങ്ങൾ എന്റെ എളാപ്പാന്റെ മകളും എളാപ്പ മരിചക്കണ് എളാപ്പാന്റെ മകളും ഞാനുംബടെ പോയത് ഫസ് ചിലക്ക് പിന്നെ മററ്റോക്കൊന്നും പോരാനുള്ള സ്ഥലം ഇണ്ടായിന്നില്ലേ അപ്പൊ ഞങ്ങ അങ്ങനെ പോയതേ അയ്ല് കാറിലോട്ട് കൊറച്ചല്ലേ ഒള്ളു കൊള്ള അങ്ങനെ പോയതീര്ന്നു ആ ആ ഭാത്ത് കച്ചേരിക്കുന്നോ എന്താ എന്താ എന്തൊരു അ സ്ഥലം ഇണ്ടായിരുന്നു ആ ഇണ്ടേയ് ദൂരണ്ടേയ്. ആ മേലാറ്റൂർ അങ്ങട്ട് എത്തണ്ട കരുവന്താടം പൊഴക്കെല്ലേ? ആ ആഹ് ആ അപ്പൊ അവിട്ക്കെതിണീന്റെ മുന്നേ. പൊയന്റെ ആ പോയൊക്കെ പൊന്നാര മക്കളെ ഇജ്ജ് കേട്ടോ ബോധം കെടരുത്. ത് നൻ പറഞ്ഞെര അർ അർനൂർ ഏക്ക ക്ക്റ ഭൂമി ഇണ്ടായിരുന്നുത്ര അത് ഇവലൊക്കെ ഓരിച്ച് ഇടത്ക്കാ.
ഇഞ്ച റബ്ബേ ഇച്ച് വെജജ ശെരിക്കപ്പോ അത് നിങ്ങളെ ഇപ്പക്കൊക്കെ അവകാ ഷപ്പെട്ടതല്ലേ?
ആ അതെന്താ ന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എന്താ സംഭവിചെ ഇത് എന്ന് പറഞ്ഞാലെയ് ഈ ഇപ്പപ്പ എന്താ ഞമ്മ
റ്റം പറയാനൊന്നും ഓരു ഇല്ലല്ലേ അതുകൊണ്ടാണിത് ഇങ്ങനെ ആയത്.
അതിന്റെ കഥോന്നും പറഞ്ഞാല് പറഞ്ഞ തീരൂല അത് ഞങ്ങൾ പറയും മക്കളായിട്ട് ഇപ്പളല്ലേ അങ്ങക്ക് ബുദ്ധി വെച്ചത് അന്തം വന്നത് ഇനിപ്പോ ഇമ്മ ഇപ്പാരും ഇവരായിട്ട് ഇവല് ഒന്നും നോക്കീല ഏ ഇമ്മമ്മ ഇമ്മമ്മ ഇപ്പപ്പ അ എന്താ സംഭവം ഇണ്ടയ്ക്ക്ണ്ന്നോ ഇപ്പപ്പ അന്ന് ഈ മറ്റേ കളിയുടെ ഒക്കെ ആളായിരുന്നുത്രെ. വെ വേ ചീട്ട് ഇതിന്റെക്കെ കളിയുടെ ആളായിരുന്നത്രേ കാച്ചറ അങ്ങനെയല്ല ആ കൊർച്ചൊരു എ അ വിംകൃത പരിപാടിയൊക്കെല്ല ആളത്രേ അപ്പോ കോടിക്കണക്കിന് സ്വത്തില്ല ആൾക്കാർക്ക് കൊറച്ച് കൂടും ചിജ്ജോലോ
അപൈസ
അ ആഹ് ആഹ എന്താ കാട്ടണ്ടെരോ അപ്പൊ അന്ന് എന്താ കൊറേ സ്ഥലാ അപ്പൊ ഇവല് കളിക്കുമ്പോ ആധാരാ വെച്ച് കൊടുക്കാത്രേ പൈസ ഇല്ലാത്രേ നമ്മളെവിടെക്കെ അമാത് ഇ പ്പോ അ ഈ ഈ സ്ഥലോം പേരിം ഇയ്യത് ഇടത്തോ പറിംത്രെ ഇന്റെ ഞ ങ്ങളെ ഇപ്പാപ്പാക്ക് എപ്പോഴും തോൽക്ക് ണ പരിപാടിയത്രേ ജയിക്ക്ണ പരിപാടിയ കളീലേയ്യ് അഹാ അങ്ങനെ എത്ര അ ഓഹ് നൂ എന്താ നൂറ് ഏക്കറിന്റെ മേലെ എന്താതി ന്നാലും ഞങ്ങളെ പറയാ ഞങ്ങളെ ഫുള്ള് ഒന്നും പോയിട്ടില്ല ല്ലന്ന് കൊറച്ചക്കളു ഇനിപ്പോ എങ്ങനെയാ ഏറി വന്നാ അയ്ബദ് കൂട്ടിക്കോ അയ്ബദ് ബാക്കിഏക്കറളൊക്കെ എവിടെന്ന് ഇവര് സ്വത്തും മുക്കിക്കാണ്.
ല്ല ഇടുത്ത കൊണ്ടോയി കൊടുത്തീനൊന്ന്
പെണ്ണെ ആക്കെ ഇനിയിപ്പ കേസ് കൊടുത്താ മുതലൊക്കെ പുറത്ത ചാടും ഇന്നിപ്പ
ശരിക്കും കേസ് കൊടുക്കണം കാരണം എന്താച്ചാത് അവകാശപ്പെട്ടവർക്ക് അവകാശപ്പെട്ടത് കിട്ടണം.
ആ ഇങ്ങിട്ട് അവിടുത്തെ മു ആ ഈ ഇപ്പാനോട് പെരക്കെ എങ്ങറെനാൽ വല്യാ തട്ട് പെരളനി അപ്പോ രണ്ടര കോടിക്ക് വിക്കണം പേരെ എത്ര തേളം ഉണ്ട് ഇങ്ങക്ക്ക്കറിയില്ലേ പണ്ടത്തെ ആഹ്. അത് ഫുള്ളല്ലേ ഫുള്ളല്ല പെര പെരാ വില മാത്രേ പറഞ്ഞക്കണപ്പോ അറനൂറ് അറനൂറ് ഏക്കർ സ്ഥലം വേറെ
അതല്ലാ ഇപ്പൊ ആ രണ്ടര കോടിയപ്പ ആരയക്കാരം എടുത്തക്ക.
അത് എന്താ മൂത്താപ്പാരെ. മക്കളെ മക്കളെ എടുത്ത്ക്കണാ ഉ ഏത് അയനാ ശ മക്കള് ഇന്റെ
അപ്പൊ ഇവലൊക്കെ എവിടെ ഇരുന്നിനിയതലേ ശരിക്കതൊക്കെ ചോദിക്കണ്ടേ നേരത്തെ ചേദിക്കണ്ടെ,
ചോയ്ക്കണ്ടിനു അപ്പൊ ഈ മൂത്താപ്പാർ മൂത്താപ്പാന്റെ ഒരുമകൻ മരിക്കോളം ഒരു എന്താവാപ്പുജിന്നൊക്കെ പറഞ്ഞന്റെ പാനെകാണാൻവന്നിന്നു. അപ്പൊ വന്നപ്പോ ആ വന്നപ്പോ എന്റെ. അപ്പാനോട് പറയുത്ര എറ അപ്പക്കെ ഒരു പച്ചവാണ് തൊള്ളിൽ വരല്ലിട്ടാ കടിച്ചൂലാറില്ലേ ഏ അതുകൊണ്ടന്നെ ഇങ്ങനെ വന്നിക്കണ.
ആ അതെ ചോ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനൊക്കെ പോടല്
ആ പടല് അപ്പൊ കൊടു കൂടി വേണ്ടാ കൊടുത്താൽ തന്നെ വേണ്ടാതണ്ട് പിന്നീ സ്ലൈള, ഇപ്പൊക്കെ ഹെ ഇപ്പൊ ഇപ്പാന ഇപ്പാനെ കാണാനും ഒൽപ്പിക്കാനും വണ്ടിയിലും കാറിലും ബി ഐ പി ആളല്ല അവരൊക്കെ വരുന്നു എന്താ വരുന്നക്കെ ഉണ്ട് പക്ഷെ മുതൽമക്ക് എന്താ മുതലിന്റെ കൂട്ടം മുണ്ടിനില്ല അപ്പൊ ഇബല് ഇബലോടൊക്കെ എന്താ പറഞ്ഞിക്കണെന്നോ വല്യ നെ കാട്ടി വലിപ്പാന്റെ ഓരി കഴിച്ചുങ്ങൂ ണു. എന്നാ പറഞ്ഞിക്കുണു.
പിന്നെ എങ്ങനെ നിങ്ങക്ക് ഇത് മനസ്സിലായത് ഇത്ര ഇത് വിറ്റിക്കണ ഇങ്ങനെ
അതെ അത് വേറരു മൂത്താപ്പാന്റെ മകള് ഒരു ദിവസം ബസ്ന്, കണ്ടക്ക ഏ മൂത്താപ്പാന്റെ മകള് ബസിൽന്ന് കണ്ടിട്ട്. ന്റെ ഇളയമാന്റെ അനിയത്തിനെ കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോ നിങ്ങളെ എവിടെ കണ്ട പര പറഞ്ഞപ്പോ. തൂതക്ക അപ്പ എ ളപ്പാന്റെ പെണ്ങ്ങള പേര് പറഞ്ഞപ്പോ ണങ്ങളെകണ്ടിട്ട്തോന്നിയത്, ആകുഞ്ഞെ അതന്നെയണ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പരിചയപ്പെട്ട ട്ട്, നമ്പർ വാങ്ങിക്ക്ണ്, നമ്പർ വാങ്ങിയ അപ്പൊ ആ താത്ത എന്തയ്ദ്ക്ക്ണ്. നേരെന്റെ, നമ്പറ കൊടുത്തക്കണ ഏ, ന്ന, ന്റെ ന പ്പം അയ്ന്റെര്ത്, ന്റെ പിന്നെ ഈ തത്താൻ വിളിയോട് വിളി മക്കളെങ്ങ എവിടെ അതാണ് ഇതാണ് അപ്പൊ നോക്കുമ്പോ. ആഹ. ഇത് മൂത്താപ്പാന്റെ മകള കുട്ടി അത്ര ഇത് മകള കു അപ്പോ ഇതി ആ ഇതി. ഇതിന് ഒരി ഭാഗം നാല് ഏക്കറോ കിട്ടിയിട്ട് ഇതിന് ബാ ഒരു പണായി കാർക്ക് മകളെ ളകുട്ടിക്കില്ല ഒരു ഭാഗം നാല് കിട്ടി ആ കി ഏ. അപ്പൊ ഇതൊക്കെ കേട്ടാ നമ്മൾ തള്ളാണ്യ്ക്കും. സത്യം പർഞ്ഞാലെ. ഈ പെൺ പെണീ ഒരു കഥ പറയാണ്ട്. ഇങ്ങിട്ട് അപ്പൊ ഇതിന് നാാല ആണുങ്ങളത്രേ. അപ്പൊ. ഇത് പറയാപണ്ണുങ്ങൾക്ക് മുതല്, കൊറച്ചുടെ കി ഞ്ഞിട്ട് ആണുങ്ങൾ മുക്കികാണ്ന്. അപ്പോ, ഓരഅണുങ്ങക്കും, പ പത്തും മുപ്പതും ഏക്കറ് ഓരോരുത്തരു എടുത്ത്ക്ക്ണേയ് ന്നട്ട് ഈ അതിന്റെ പേരക്കുട്ടിക്കാണ് ഇപ്പൊ ഈ നാല് ഏക്കാർ
അതിന് നാല് എക്കറ് കിട്ടിയതുകൊണ്ട്കാരം മുപ്പത്തിയാര് പറഞ്ഞത് ബാക്കിയൊന്ന് അത്ര
പിന്നെ അത് പറയാൻ കാരണം എന്താ തരെന്നോ ഈ രണ്ടര ഈ തറവാടില് അന്ന് ഈ എന്താ മൂത്താപ്പാന്റെ മകൻ മാരിക്കോളും ന്റെ ഉപ്പാന്റെടത് വന്ന് എന്നിട്ട് പറഞ്ഞിന്നത്രെ തറവാട്ടിക്ക് ഇങ്ങള് വരിം ന്നാ ഇവിടെ ഇങ്ങനെ ഇങ്ങക്ക് എല്ലാർക്കും വ പ പാർക്കണ്ടാവും അവകാശണ്ട് ഇന്റെ ഇപ്പപ്പാടെ പേര് ഇപ്പപ്പാ അപ്പ ആത്രേ ഒലത് ആപ്പാക്ക് അതില് അവകാശം ഉണ്ട് ഞങ്ങക്കും എല്ലാർക്കും അതിൽ അവകാശണ്ടന്ന് പറഞ് അത് ഒരി വെച്ചിട്ടില്ല ഇങ്ങള് തറവാട്ടക്ക് വേരി ഇങ്ങക്ക് അവിടെ വന്ന് നിക്കാന്ന് ഈ ഇപ്പ ന്റെപ്പാനോട് പറഞ്ഞക്ക്ണത്രേ ഈ തന്ത മളെ പറയേണ്ടേ ഞങ്ങളോടെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ
അതന്നെയാണ് മക്കൾക്ക് അവകാശ ഇല്ലതി ഇനിയിപ്പ ഇങ്ങളെ ഉപ്പാക്ക് വേണ്ടങ്കിലും